ആവോ
ആഹ് കേൾക്കാം ഗുഡ് ആഫ്റ്റർനൂൺ സോറി ഗുഡ് ഈവനിംഗ് എന്തുണ്ട് വിശേഷം
ആഹ് സുഖം എന്താണ് അവിടെ വിശേഷം
ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുല്ല സന്തോഷം ആഹ് നമുക്കിന്ന്‌ ഗേൾസും ബോയ്സിനെയും കൂടെ കമ്പയർ ചെയ്ത് കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചാലോ
ആഹ് ഉറപ്പായിട്ടും സംസാരിക്കാം
ആഹ് നമുക്കിപ്പം ഇപ്പൊ ഗേൾസിന്റെ കാര്യവാണെങ്കിലും ബോയ്സിന്റെ കാര്യവാണെങ്കിലും നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവല്ലോ അപ്പം അവരുടേതായ കുറച്ച് ശു ഡിഫറൻസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും എടുത്ത് പറയാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ
ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് റീലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ബോയ്സിന്റെ ഇങ്ങനെ പറയുന്നത് എന്ന്ച്ച അവരോരീ ഇരുപ എത്ര ഇരുപത്തിരണ്ട് വയസ് ഇരുപത്തൊന്ന് വയസ്സ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഗൾഫിൽ പോകേണ്ടി വരുന്നു ഇപ്പോഴും കുടുംബത്തിന്റെ ചുമതല എ ട്ടെടുക്കേണ്ടി വരുന്നു അവരുടെ ആ കുടുംബത്തിന്റെ ഭാരം മൊത്തം അവരുടെ ചുമലിലാവുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ബ് ബോയ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നെ പോസ്റ്റുകളും അതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് എഴുത്തുകളുവൊക്കെ
ആ ഓക്കേ ഓക്കേ ആ ഏഹ് റീലിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമ് ഓപ്പൺ ആക്കിയാലും പ്രവാസം ന്നൊക്കെ പറഞ്ഞിട്ട് ബോയ്സിന്റെ കൊറെ ഇത് കാണുല്ലോ പക്ഷെ അതുപോലെ തന്നെ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടല്ലോ
അത് ഇപ്പം ഇപ്പം ഗൾഫിലൊക്കെ പോവുന്ന ഒരുപാട് ഗേൾസും ഉണ്ട്
അതെ അതെ പണ്ട് പണ്ടല്ലായിരുന്നു ഇപ്പൊ ആണുങ്ങൾ മാത്രമേ പോവുള്ളൂ അവര് കൊറെ കാര്യങ്ങളൊക്കെ സംഭാദിച്ചൊണ്ട് വരും അച്ഛനും മോനും ഒക്കെ പോവും പക്ഷെ ഇപ്പം മോസ്റ്റ് ഓഫ് ദി കേസ് അമ്മമാര് പോന്നുണ്ട്. പെൺകുട്ടികൾ പോകുന്നുണ്ട് അവര് സമ്പാദിക്കിന്ന്ണ്ട്.
ഇപ്പം ഒരു വീട്ടില് ഒരു ഫാദർ ഇല്ലാത്ത വീടാണെങ്കില് അവിടെ ഒരു പെൺകുട്ടി അമ്മയാണെങ്കി ആഹ് പെൺകുട്ടി ഈ ബോയി അനുഭവിക്കുന്ന അതേ സ്ട്രഗിൾസ് ആയിരിക്കും ആഹ് പെൺ ആഹ് പെൺക്കു ച്ചു അനുഭവിക്കേണ്ടി വരുന്നത്
അതെ അതുപോലെ ആഹ് ഒരു സിറ്റുവേഷനും ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ
ആഹ് ആ ആ ബോയുടെ തലയിൽ എങ്ങനാ ആ വീടിന്റെ ചുമതല വരുന്നോ അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽഉള്ള ഒരു പെങ്കൊച്ചിന്റെ തലയിലും വരുന്നു അതും ജോലിക്ക് പോവേണ്ടി വരോ അതും അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും അങ്ങനെയൊക്കെ ജോബ് നോക്കേണ്ടി വരുന്നു അങ്ങനെ അവർക്ക് മാത്രല്ല അവര് വിചാരിക്കുന്ന അവർക്ക് മാത്രം പെൺ പിള്ളേർക്ക് എന്ത്‌ സുഖം ഇങ്ങനെ കെട്ടിച്ചു വിട്ടാൽ എന്തക്കെ വിചാരി
അതെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളൊക്കെ. ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വരുന്നുണ്ട് തുടങ്ങുന്നുണ്ട്.
ഉം ഉം
പണ്ടുള്ള കാലഘട്ടങ്ങളിലല്ലായിരുന്നോ പെൺകുട്ടികള് മാത്രം അങ്ങനെ സമ്പാദിക്കില്ല എന്നുള്ളത്. കെ ഇപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും.
ഉം അതെ അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്ട്രഗിൾസ് ഗേൾസോ ബോയ്സോ എന്ന് അവ അങ്ങനെ വെച്ചല്ല ഗേൾസിൻസ് സ്ട്രെഗിൾസ് അല്ലെങ്കിൽ ബോയ്സിന് സ്ട്രെഗിൾസ് അങ്ങനെല്ലാം തോന്നുന്നു ഇപ്പൊ ഒരു നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഒരു നല്ല ലക്ഷറി ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമീല് ഫാമിലിയിലുള്ള കുട്ടിക്ക് ഇതൊന്നും അറിയേണ്ട അവർക്കൊരു സ് അങ്ങനെ വലിയ സ്ട്രഗിൾ ഇല്ല പക്ഷെ ഇത്തിരി മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസിലേക്ക് വരുമ്പോം അത്രത്തോളം സ്ട്രക്ളറ് പെൺക്കു ട്ടിയും അനുഭവിക്കുന്നുണ്ട് ആൺകുട്ടിയാലും അനുഭവിക്കേണ്ടി വരും
അതെ നമ്മളിപ്പോ ഒരു സത്യമാണ് പറഞ്ഞത് ഒരു മിഡിൽ ക്ലാസ്സ്‌ ആവുമ്പഴത്തേക്ക് നമുക്ക് മൺതിലി ലാസ്റ്റ് ക്കി കിട്ടുന്ന ആ ഒരു സാലറി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് വീടുകള്ണ്ട്.
ഉം
ചലപ്പോ നമുക്ക് അതിനകത്ത് സേവിങ്സ് മാറ്റി വെക്കാൻ പറ്റാത്ത സാഹച ര്യങ്ങള് പോലും വന്നിട്ടുണ്ടാവും ഒരു പത്ത് രൂപ വെച്ച് ഡെയിലി നമ്മള് വഞ്ചിയിൽ ഇട്ട് വെക്കുന്ന ആൾക്കാരും ഉണ്ടാവും അത് തീർ ചേട്ടൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻറ് ചെയ്തിരിക്കും. ലക്ഷറി ആയിട്ടുള്ള ഒരു ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കില് ഏഹ് ചിലപ്പോ നമ്മുക്കത് ഏഹ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു പണക്കാരനും ഇല്ലെങ്കിൽ പാവപ്പെട്ട ഒരാളും ആവുമ്പോഴത്തേക്ക് ചെലപ്പോ അവര് നടക്കുന്ന രീതിയിൽ നമുക്കും നടക്കാൻ ആഗ്രഹം ഇണ്ടാവും. ചിലപ്പോ പറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.
എ എ
അതിനും അപ്പം ബാക്ക്ഗ്രൗണ്ട് മണിയാണ്.
അതാണ് ഫിനാൻസ് ഷ്യൽ ആഹ് ഒരു ഇന്റിപെൻഡന്റ് ചെറിയ മണിന്ന് പറയുമ്പോ ഭയങ്കര ഇമ്പോർട്ടന്റാ ചിലര് പറയും. ഓ സ്നേഹോ വലിത് അങ്ങ് അങ്ങനൊന്നു അല്ല സ്നേഹൊന്നൊല്ല അ എ് ഭയങ്കര പണത്തിന്റെ മൂല്യന്നറഞ്ഞാ ഭയങ്കര അതുണ്ടെങ്കി ബാക്കിയെല്ലാം ഉണ്ട് അങ്ങനെ ഒരിത് അതില്ലെങ്കി ബാക്കിയൊന്നുല്ല ഇപ്പം ഭയങ്കര സ്നേഹിക്കുന്നവര് പോലും ആ നിങ്ങക്ക് അതൊന്നും വേണ്ട ആ സെയിം മതി പറഞ്ഞാൽ അതല്ല ഒരു പോയിന്റ് ഒരു ലൈഫിന്റെ ഒരിത് എത്തബഴ്ത്തേക്ക് ഹലോ
ഉം അല്ല പണം നോക്കും യൂഷ്വലി ഇപ്പം എ ഏതൊരു ബന്ധത്തിലായാലും പണം നോക്കും ജോലി ഉണ്ടോന്ന് നോക്കും
ഉം അങ്ങനെയല്ല ഇപ്പൊ ചില കുട്ട ട്ടികള് ഇപ്പം എ് ആ പക്വത ഇല്ലാതെ പിള്ളേരൊക്കെ ഇപ്പം പൈ എന്താ പൈസ ഇല്ലേലും ആഹ് ഇപ്പ രണ്ടു പേർക്കൊന്നും വല്യ ജോലിയൊന്നും കാണൂല്ല എന്തര് എന്നെങ്കിലിവര് മാരേജിലേക്ക് കടക്കി അങ്ങനെക്കെ ചെയ്യുമ്പം അതൊക്കെ കൊറേ നാള് കഴിഞ്ഞ് ഒരു പോ ലൈഫിന്റെ ഒരു പോയിന്റിലേക്കെ ത്തുമ്പ അവിടെ പൈസ അല്ലെങ്കി പണംന്നുള്ളത് സാമ്പത്തികംന്നുള്ളത് വല്യൊരു ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യായ്ട്ട് മാറും അപ്പ അവടെ വഴക്ക്കളോ ഒരോരോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതേണ്ട്
അതെ അതെ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോ തന്നെ കാശൊള്ളവൻ കാശില്ലാത്തവൻ അങ്ങനെ ഡിഫറൻസ് ഒണ്ടല്ലോ അപ്പം പൈസ ഒള്ളവൻ ക്കാൾക്കാണെങ്കിലു ഒത്തിരി ആൾക്കാര് കാണും എന്തെങ്കിലും ഹെൽപെയ്യാനാൾക്ക ക്കാര് കാണും പിന്ന അതുപോലെ അവർക്ക് അതിൻ പോലെ ഫെസിലിറ്റീസ് ഇണ്ടാവും ഇപ്പൊ പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽല് പോവുമ്പ അയാള് ക്യൂ നിന്ന് ക്കണം എത്ര വയ്യാത്ത ആളാണെങ്കിലും
ആ ആ ആ അതെ ഹോ ഹോസ്പിറ്റലല് മാത്രൊല്ല പലേടത്തും ഇങ്ങനെ വേർതിരിവ് കാണും ഈ നല്ല റിച്ച് ആയിട്ടൊള്ള ആൾക്കാരെക്കെ കേറ്റിവിടുന്നു അങ്ങനെ അവർക്കെന്താ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇടുതോ അവരെ കാണുമ്പോ ഇത്ര റെസ് പെക്റ്റ് അങ്ങനെ കൊടുക്കുന്നു പാവപ്പെട്ടവരിക്ക് എന്താ മൈൻഡില്ലേ അങ്ങനെ പലേട്ത്തു ഇത് കണ്ടിട്ടുണ്ട്
അതെ അതെ പണം ഒള്ളടുത്തേ ആളുള്ളൂ ഇങ്ങനെ ഒരു കോട്ട് ഒ ഒണ്ടല്ലോ പണൊള്ളിടത്തേ ആളൊള്ളൂ പണം ഒള്ളടത്തേ ബഹുമാനോം ഒള്ളൂ പണം ഒള്ളട
ആ അതൊക്കെ സത്യാണ് സത്യാണ്
അല്ലേ നമുക്ക് കാശുണ്ടെങ്കി മാത്രേ സൗഹൃദങ്ങൾ ഉണ്ടാവുള്ളൂ അതിപ്പോ ആണിനായാലും പെണ്ണിനായാലും
എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇച്ചിരി ഫിനാൻഷ്യലി ബാക്ക് ബാക്ക്വേഡ് ടിക്ക്ന്ന ഒരു കുട്ടി ആണെങ്കി അങ്ങനെ സ്ട്രഗ്ൾസ് ക്കഅനുഭവിച്ചുരുന്നവർക്കായിരിക്കും
അതെ അതെ നമുക്കിപ്പ എപ്പോഴും ട്രിപ്പ് പോവാൻ പറ്റണംന്നില്ല ചെലപ്പ ആ ഒരു ദിവസം കൊണ്ട് ജോലിക്ക് ക്ക് പോവാൻ നോക്കുന്നവരുണ്ടായിരിക്കും മിഡിൽ ക്ലാസില് ഇപ്പം ഈ ഇപ്പീ ഈ ഏ കാശുള്ളവർ പ്പാണെങ്കില് എവിടെ വേണെങ്കിലും പോകാം അവർക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നില്ല നല്ല ഫുഡ് കഴിക്കാം പക്ഷേ ഒരു സാധാരണപ്പെട്ട ഒരു കുട്ടിയാണെങ്കില് ഫുഡ് കഴിക്കുമ്പം ആലോചിക്കും നൂറ് വട്ടം പിന്നെ അത് ചെലവാക്കണോ ഇല്ലെ ഇല്ലെങ്കി ആ ഫുഡിന്റെ ഉള്ള പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ മരുന്ന് മേടിക്കാം സാധനങ്ങള് മേടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കാറ്റഗറി ആൾക്കാരുണ്ട്
ഉം എണ്ട് എണ്ട് അത് ഒരു സിറ്റ റ്റ്യോഷനാ തോന്നുന്നു അവരെ അങ്ങനെ ആക്കുന്ന അവരുടെ സാഹചര്യങ്ങള അവർന്ന് സാഹചര്യങ്ങളൊക്കെ ക്ക അവരിക്കങ്ങനെ ആക്കുന്നത്
അതെ അതെ
അത് ഒരുപക്ഷെ ഭാവിയില് നല്ലതായിരിക്കാം ഒരുപാട് അനാവശ്യായിട്ട് കാശിന്റെ വെല അറിയാവുന്നവര് ഒരുപാട് അനാവശ്യായിട്ട് അങ്ങനെ ലാവിഷായിട്ടുള്ള ഇതിലേക്കൊന്നും പോവാറില്ലായിരിക്കും
അതെ എനിക്ക് ഉം കൂടുതൽ ഇപ്പം അ പറഞ്ഞപ്പ റിലേറ്റെയ്യാൻ തോന്നിയത് ഇപ്പ കാശുകാരൊക്കെ ആണെങ്കിലും അവരൊന്ന് രണ്ട് വീടുകളൊക്കെ കെട്ടിയിടാറുണ്ടല്ലോ കിട്ടി പണിഞ്ഞിടാറുണ്ട് പക്ഷെ താമസിക്കാൻ ആരുല്യാ ഇപ്പൊ തന്നെ നമ്മള് റീലിൽ കണ്ടതാണ് നാലു പേര് മരിച്ചത് ഒരഅച്ഛനും അമ്മയും ഇ രണ്ട് കുഞ്ഞുങ്ങളും അവർക്ക് കിടക്കാ സ്ഥലുല്യ കണ്ണ് കാണാത്ത ഒരു സ്ത്രീയേം കൊണ്ട് പുള്ളിക്കാരൻ അമ്പലങ്ങളിൽ എല്ലാം കേറി ഇറങ്ങി നടന്ന് എനിക്ക് തോന്നുന്നു കണ്ടു കാണൂന്ന് റീലിലൊക്കെ
ഞാൻ കണ്ടിട്ട്ല്ലാല്ലോ
ഇല്ല രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് കേറികിടക്ക ക്കാൻ സ്ഥലം പോലും ഇല്ല കഴിക്കാൻ ആഹാരുംല്ല അവര് സൂയിസൈഡ് ചെയ്തു ആ സൂയിസൈഡ് ചെയ്തപ്പോഴാണ് വാർത്ത വരുന്നത് അവർക്ക് ഇന്നതുപോലെ ആരും ഇല്ല അവരാ ആ റോഡ് സൈഡ് കിടക്കുമ്പോ ഒറ്റ മനുഷ്യര് തിരിഞ്ഞു നോക്കത്തില്ല അതെ ഇപ്പൊ ഈ അല്ലങ്കിൽ എത്രയോ വീടുകളൊക്കെ ഉണ്ടാക്കിട്ടിട്ട് വെറുതെ കിടക്കുന്നുണ്ട്
ഉം ഹെ ഇപ്പൊ കണ്ടിട്ടുണ്ട് ഒരുപാട് റിച്ചായിട്ടുള്ള ആൾക്കാരിഷ്ടം പോലെ കാശുണ്ട് അമ്പലങ്ങളിലൊക്കെ കൊടു ന്നത് അഹ് എന്തിന് എൻചാ അവർ ച്ചി ഇപ്പൊ ദൈവത്തിന് എന്തിനാണ് ദൈവത്തിന്റെ ആ വിളക്കധിക അങ്ങനെ അ വല്യ പണത്തിന്റെ ആവശ്യം അവിടെ ഇല്ല അത് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യണെന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ട ആർക്കെങ്കിലോ അത് അർഹതയുള്ള ആര്ലെക്കെങ്കിലും ത്തിക്ക അല്ലാതെ ഒരുപാട് പൈസ കുണ്ടോന്ന് അമ്പലങ്ങളിൽ എന്തും കൊടുക്കാം സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയിട്ടൊന്നും അങ്ങനെയൊന്നും ഒര് ഇതില്ലെന്നാണ് എന്റെ ഒര് വി വിശ്വാസം
അതെ എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മുടെ അമ്മമാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വഞ്ചിയില് വൈ ഷീറ്റിൽ ഇങ്ങനെ എന്തോ വിഷമം പോലെയാണ് ഭ ദൈവം ദൈവത്തിന് വൈ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാരു ഉണ്ടല്ലോ പക്ഷെ അമ്പലത്തിന് ഫ്ര ഫ്രണ്ടില് ഭിഷ യാചിച്ചിരിക്കുന്ന ഒരാൾക്ക് പത്ത് രൂപ കൊടുത്താ അതില് പിന്നെ ഒരു അന്തസുണ്ട്
ഉം ഉം ഉം
അമ്പലങ്ങളിൽ ചുറ്റുമൊക്കെ ചെലപ്പം സാഹചര്യങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരുണ്ട് അത് മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഇത് തൊഴിലാക്കിയ ആൾക്കാരും ഉണ്ടല്ലോ ഭിക്ഷാടനം ഒക്കെ
മ്മ് ഭിക്ഷാടനം ഒരു ജോലിയായിട്ടൊക്കെ കാണുന്നവരുണ്ട് ഇപ്പൊ സാധാരണ ഒരാള് ഒന്നും ഇല്ലാത്തൊര അവസ്ഥയിലായിരിക്കും നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാന്ന് പറയുന്ന അ അത്രയും അ ഇതായിട്ടുള്ള അവസ്ഥയിൽ ഒരാള് അങ്ങനെ ചെയ്യും അഭിമാന ഉള്ളോരാണേ അങ്ങനെ ചെയ്യും പക്ഷെ അതൊന്നും ഇല്ലാതെ അയിന് കൊറെ പേര് മൊതലടുക്കുന്നു ഉണ്ട് ഇതേപോലെ
അതെ ഇപ്പം നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കില് ആഹ് എന്താ പോസ്റ്റർ പോലെ ചെയ്തിട്ട് എനിക്ക് ഇന്ന അസു സുഖാണ് ഇന്നസുഖാണ്ന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങുന്ന ആൾക്കാർ അതില് ചിലപ്പം ഒന്നോ രണ്ടോ പേര് ജെനുവിൻ ആയിരിക്കാം
ഏ അത് ജെനുവിൻ ആണെന്ന് എനിക്കിപ്പം തോന്നില്ല ക് കാരണം അത് ജെനുവിൻ ആണെന്ന് അങ്ങനെ തോന്നില്ല കാരണം എന്താന്നറിയോ നമ്മളിപ്പം ഒരു കൊല്ലം മെയിൻ ആ ചിന്നക്കടൊക്കെ നിക്കുവാണെങ്കിൽ ഹാ
അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഡെയിലി ഇതേ ഉള്ളൂ ഡെയിലി എന്ന്വെച്ചാ ഡെയിലി സെയിം ആളുടെ ഫോട്ടോ സെയിം ഈ സംഭവം കൊണ്ട് ഇവര് പൈസ പിരിക്കുന്നു ഡെയിലി ഇപ്പൊ ഒരാളുടെ സഹ ഇത് കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ച്ച് ഇപ്പൊ അടുത്തൊരാൾക്ക് വരുമ്പോഴല്ലേ അയിന്റെ പൈസ വിരിക്കേണ്ട ആവശ്യ തുളിര് ഹ് ഡെയിലി ഇവര് ഒരേ ആളുടെ പേപ്പർ ഒരേ ആളുടെ ഇത് വെച്ച് ഇങ്ങനെ ഡെയിലി പൈസ പിരിക്കയാണ്
അതെ അതാണ് നമുക്കിപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവര് തന്നെ നമ്മുടെ അടുത്ത് സത്യന്ധമായിട്ടാണോ നിക്കുന്നതന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല.
ഉം അതെ അതെ.
സാഹചര്യങ്ങൾ മാറുമ്പോഴൊക്കെ മനുഷ്യന്റെ കാര്യങ്ങള മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം അമ്പലത്തിന്റെ കാര്യം നമ്മള് പറഞ്ഞപ്പം. ഇപ്പം നമ്മുടെ വീടിനടുത്തൊക്കെ ആണെങ്കിൽ ചെറിയ അമ്പലം ഉണ്ടെങ്കിൽ പോകുന്നവർ കുറവായിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസ് എന്താ പണക്കാര് പോകുന്ന അമ്പലം ഇല്ലെങ്കിൽ കുറച്ച്. എന്റുവ ഫേമസ് ആയിട്ടുള്ള അമ്പലം അങ്ങനെ. അത് ഉള്ളവർടത്താണ് ആൾക്കാരെ ചൂസ് ചെയ്തപ്പോൾ പോകുന്നത്അതൊരു റീലക്കി ഇടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണത്.
ഉ ശരിയാ ആഹ ഞാൻ കണ്ടിട്ടോട്ടേ തൃശ്ശൂരൊക്കെ ഉള്ളര അമ്പലം. ഇങ്ങനെ സെലിബ്രിറ്റീസിനെ കൊണ്ട്.
അതെ അതെ നമ്മള് റീലിലൊക്കെ കാണുമ്പോൾ ഇന് അമ്പലം നല്ലതാണ് ഇത് നമ്മുടെ വീടിനടുത്ത് ചിലപ്പോ. കുഞ്ഞൊ ഒര അമ്പലംകണം നമ്മൾ കേയയിട്ട് പോലും ഉണ്ടാവില്ല.
ഉം.
അപ്പോൊ അവർക്ക് അത്ര യ്ണനിങ്സ് കിട്ടുന്നുണ്ട്.
ഉം ആ. ഇപ്പൊ എനിക്ക് തന്ന ഭക്തി ഒരു കച്ചവടം ആവുന്നുണ്ടോ.
അതെ അതെ അതാ അതാണ് പറഞ്ഞത് നമ്മളിപ്പം അഞ്ചിയിലാണെങ്കിൽ പോലും. ആഹ പൈസ ഇടാത്ത ഒരു ചുരുക്കമായിരിക്കും.
ആഹ ആഹ
പത്ത് രൂപ പോലെ ഇടാത്ത ഒരു ചുരുക്കമായിയിരിക്കും.
ആഹ് ആഹ് ആഹ്.
ഇപ്പൊ അമ്പലങ്ങളില കേസ് മാത്രല്ല ബാക്കി ഉള്ള എല്ലായിടത്തും ആരാധനാലയങ്ങള.
ആ ഇപ്പ പത്ത് രൂപ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ ഞാൻ പറഞ്ഞത് വെച്ച ഇങ്ങനെ. ഒരുപാടിങ്ങനെ സ്വർണ്ണം കൊട്ട് ദുലഭാരം അങ്ങനെയൊക്കെ. ഒരുപാട് പൈസ കൊണ്ട് ഇടുന്നവരെ അങ്ങനെ കൊറെ ക്യാഷ് ടീംസ് ഉണ്ടല്ലോ. അമ്പലത്തിന് വേണ്ടി എന്തും ചെയ്യും അവിടെ എത്ര നേർച്ച വേണമെങ്കിലും ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കന്ന് ഇപ്പം സാധാരണക്കാര് പത്ത് ഇരുപത് രൂപ അമ്പത് രൂപക്ക് ഇടുന്ന അവരുടെ സന്തോഷത്തിന്. ആ എന്ന വച്ചാൽ ദൈവത്തിനുള്ള അങ്ങനെ അവരുടെ ഒരു മനസ്സിന്റെ ഇതിന വേണ്ടി ആയിരിക്കും.
അതെ. അത് ചിലപ്പം ഇപ്പൊ പ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു. ഹെൽപ്പ ആയിരിക്കും. ഇപ്പം എന്താ സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നപ്പ വീട്ടില് ചിലപ്പോ വീട്ടു ജോലിക്ക്. പോകുന്ന കൊച്ചുങ്ങൾ വരെ കാണും ഓരോ അച്ഛനമ്മമാർക്ക് വയ്യാതെ. കിടക്ക്പ വീട്ടു ജോലിക്ക് പോകുന്ന കുട്ടികളെങ്കിലും കാണുമല്ലോ അങ്ങനെയൊക്കെ. സ്കൂളിൽ പോകൻ സ്ട്രഗിൾ ചെയ്യുന്നതും. എല്ലാരും ഉണ്ട നല്ല ഉള്ള കുട്ടികളും ഉണ്ട് ചെയ്യാൻ മനസ്. അപ്പോ അങ്ങനെ